അഹ്‌
ഇപ്പ റേഞ്ചില്ലെഅവ്ടെ
റേഞ്ചൊക്കണ്ട് അത് ഞാന് ഹെഡ്സെറ്റ് കണക്ടെയ്തിന്
അതൊണ്ടാവും ഞാ പണിയ്ലാണ് അപ്പൊ ഏഹ് എന്താ പണിയൊക്കെ കൈഞ്ഞോട്ടെചാരിചിട്ട് ങ്ങ് ന്നാലേയ് പിന്നതൊന്നും നടക്കൂല്ല. എന്തൊക്കയാ വർത്താനൊക്കെ
സുഖാണ്
ഉം ഹസ്ബന്റിന്റെ വീട്ട്ലാ ഹസ്ബന്റിന്റെ വീട്ടിലാണൊ
അല്ലല്ല എന്റെ വീട്ട്ലാണ്
എഹ് ആഹ്
കുട്ടികളൊക്ക സ്കൂളി പോയ ഉം ഇവര്ക്കിന്ന് ലീവാമോ ക് വെള്ളിയാഴ്ച്ച ലീവാ
ഏഹ് ഇവര്ക്ക് ശെനി ഞായറു ആ ലീവ്
ഉം
ഉം
ചായക്കെന്താ ഇണ്ടാക്കി
ചായക്ക്ന്ന് നെയ് റോസ്റ്റ്
ഫ്
ഉം ഇഡലി മാവ് ഒരുസം ഇണ്ടാക്കും. പിന്നെ, പിറ്റേന്ന് നെയ്യ് റോസ്റ്റാണ്
മാഹ് മാ
അങ്ങനെ ചെയ്യല്
പണിയൊക്കെ ങ്ങള് ജ്ജെന്നെ ഇട്ക്കല്
ആ പണിയ്ന്തന്നെ മ്മഅടുപ്പത്ത് ക്കും ഇന്നിപ്പ എനി കൗ ത്ത് കൊറ്ച്ച് പണിയിണ്ട്
ഉം ക്ലീനിങ് ഒക്ക
റൂമില് ആഹ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെണ്ട് റൂമ്
ആഹ്
എന്താ ബെഡ്ഷീറ്റ് മാറ്റാനും അ വന്നപ്പമ്മ അടുപ്പത്ത്ന്ന്ണ് മ്മന്നെ കൂടുതല് അടുപ്പത്ത് നിക്കല് ഞാനങ്ങനെ അത്ത് ത്തെ ക്ലീന് ചെയ്താര്നു വല്ലാതെ ആൾക്കാരില്ലല്ലോ അപ്പൊ ഒരാൾ അടുപ്പത്ത് ഒരാൾ ഔത്തക്കന്നാല് വേം പണി തീരും പണി പെട്ടൊന്നാക്കെ നാത്തൂൻമാര് എന്താ ഇപ്പൊതന്നെ രണ്ടാള് മാപ്പിളമാർഇവിടെ നാട്ടിലുണ്ട്
ആഹ്
ഉം അപ്പൊ പിന്നെ രണ്ടാള്പ്പം വരലില്ല ഇനിയിപ്പോ ഒരു നാത്തൂന്റെ മാപ്പിളപ്പണ്ട് പോകും ഏ വെള്ളിയാഴ്ച്ച പോകും അപ്പഞ് വന്നാ മതിയാവും ഉം നല്ല വർത്താനം അങ്ങനെ പോണ്
ങ്ങളെ വീട്ടക്ക് പോവല്ലേ അന്റെ വീട്ടക്ക് പോവല്ലേക്ക
എൻ്റെ വീട്ടേക്ക് ആന്നെപ്പം കുറച്ച് ദിവസമായി വന്നിട്ട് ഇന്ശാള്ള ഇപ്പം നാത്തൂൻ്റെ കുട്ടൻ്റെ പരിപാടി ഉണ്ട്
അക്കെ കഴിഞ്ഞിട്ട് പോകണം ആഹ് പിന്നെ അഹും കൂടി ഏ ആ രണ്ടിടത്തുന്നും പോവാ
ഇൻക്ക് അകെ പറ്റില്ല എനിക്ക് ദൂരായ ഇന്റ വീട് ദൂരായതൊണ്ട്
ആഹ് ആഹ് എന്നിട്ട് ഇവിടെ എന്റെറോടന്നാ പോവല്
ആഹ് ഇഞ്ചോടുത്ത് ഇവിടെ സ്കൂളിലാക്കിയത്
ഏ ശരി
ഞാൻപ്പടെ ഇവിടെയാണ് വിശേഷ ഇണ്ടല്ലോ
അനക്കോ
ആഹ്
മാഷ അല്ലാ അത് ശെരി ഹസ്ബൻറ് എവിടെയാ അപ്പം
ഹസ്ബൻ്റ് ഗൾഫിലാണ്
ഏഹ് അത്ശരി എന്നാ ഞാൻ അറിഞ്ഞിട്ടില്ല ഏ മൂന്നാമത്തെ ഏ
ആഹ്
ഉ ഇയ്യ് പിന്നെ പുറത്തു പോയി വർക്ക് ചെയ്യാനന്നും നോക്കില്ല
ഏഹ് എ ഈ പോയില്ലന്യോ പിന്നെന്തേ നിർത്തി
എന്താ നോക്കണുന്നുണ്ട് ഞാൻ അതേമാതിക്ക് നൈറ്റ് ബുദ്ധിമുട്ടായിട്ടേ
ആഹ്
ന്നായിറ്റ് കയൂല
അപ്പൊ പകല്ആള് കിട്ടൂല മോർണിങ് കിട്ടൂല
എന്തേമോണിംഗ്അവിടെ തന്നെ കിട്ടും ഹലോ പോയോ
വ ഓവല്യ
ആ കേൾക്കണില്ലേ
പ്പ കേക്കണ്ട്
എന്തേ
ഹോസ്പിറ്റലിൽ തന്നാ
ആഹ് നൈറ്റ് ഡ്യൂട്ടി അവിടെ നൈറ്റ് ഡ്യൂട്ടി അല്ലേ നെയോ
ആഹ്
പകല് മാത്രല്ല രാ എന്താ രാവിലെ ഉള്ളതു പറ്റുള്ളൂ ചേച്ചോ രാത്രിയും എടുക്കണം എന്നാലെ പറ്റുള്ളോ
ഇ
ആഹ് ഇൻ ഷാ ള്ളാ നോക്കിയോണ്ട്ക്കണ്ട ഒന്ന്ഒന്നും റെഡിയാവാഞ്ഞിട്ടാ
ആഹ് പിന്നെ എയർപോർട്ടിലൊക്കെ ഉണ്ടാവൂലോ അങ്ങനത്തക്കെ പറ്റൂല എയർപോർട്ടിൽ ഉണ്ടാവല്ലോ എയർപോർട്ടിലുണ്ടാവോ വോക്കൻസി കാര്യങ്ങളൊക്കെ നാൾ ഇനെ അങ്ങനെ വിളിച്ചിര്ന്ന് ഏർപോട്ട്ന്ന് ആ അല് റിസപ്ഷനിക്ക് നിക്കാനാർഞാണ്ട്.
സ്തന്നെ.
ആഹ് ഞാന്നതാല് കൊടുത് ന്ദോ ഷ്ള്ളാ പ്പോഞാൻ പറഞ് അപ്പൊ ഞാ ജോ ഇതൊന്നും നോക്ണ്ല്ലന്നർഞ്. കൊറച്ച് ഇംഗ്ലീഷ് ന്താഅറിഞ്ഞ മതി അതെന്താ ഇൻക് അറിയില്ല ഇന്നോട് അഞ്ഞുട്ടും പറഞ്ഞില്ലാ
ഉം ഉം ഈ അന്നങ്ങനെ അന്നങ്ങനെ ഓൽ കോൺടാക്ട്യ്തങ്ങനെ ഈ സീവി എന്തേലും അയച്ചിട്ടിഞ്യോ?
ഏഹ് ഏഹ്
ഏഹ് പിന്നെ എങ്ങനെ കോണ്ടാക്ട്
ന്നാള് കൊട്ത്തീന് അങ്ങനെ എന്തേ അങ്ങന വിളിച്ചാണ്ന്ദോ അറിയില്ല ഇന്റോന്നും ഞാൻ കൊത്തിട്ടൊന്നുല്ലേന് അസ്ബൻ്റിന്റെ വണ്ടി ന്നാൾ ഞാൻ കൊടുത്തിട്ടീനി അയിലൊക്കെ. എല്ലാ ഇന്ത്യയും കൊടുത്തിട്ടൊന്ന വാക്കൻസി ലേഡീസിനആവി ശ്യണ്ട്നർഞാണ്ട്
ആഹ് ആഹ് ഏഹ്. അയിശെരി അങ്ങനെ ഓ ഇവിടൊക്കെ എയർപോട്ട്ല് എയർപോട്ട്ല് ഇയ്യ് പറഞ്ഞ മാരിക്ക് ട്വന്റി ഫോർന്റു ഇൻ്റൂ സെവൻല്ലേ?
ആഹ്
ചെൽപ്പം നമ്മൾ നൈറ്റൊക്കെടുക്കേണ്ടിരും
ആഹ്
എയർപോർട്ടിലായാലും അങ്ങൻത്തെ പ്രശ്നണ്ട് ഇയ്യ് പറഞ്ഞത്ക്ക് എയർപോർട്ട്ക്ക്ക്കെ പോവാനൊക്കെ സുഖണ്
അങ്ങെ വിളിക്കല്ണ്ട്ഇതിൻ ങ്ങനേ പക്ഷെ അവിടെ വന്നാണ്ട് വർക്ക് ചെയ്യണന്നർഞ്ഞാണ്ട്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം രണ്ട്കോളിക്കേഷൻ ഒന്ന് പ്ലസ് ടു മതി ഫസ്റ്റ് ചെയ്യാതോർക്കും അങ്ങനെ കിട്ട്ണ്ടല്ലോ അങ്ങനെ മതിഅർഞ്
എന്ന എന്നാ വെറുതെ ഒന്ന് കോണ്ടാക്ട് എയ്തോക്കണം അഹ് എന്റെ കുട്ടിൾ ഇന്നെലും കൂടി ചോയിക്കണണ്ടേ ഈയ്യെന്താപ്പൊ ജോബൊന്നും നോക്കാതെ ഞാൻ പറഞ് പിന്നെ എന്താർയോ? പൊറത്ത് പോയി വർക്കെയ്ത് ഇപ്പോ വീട്ടിലിര്ന്ന് ചേലയപ്പോൾ ഭയങ്കര മടി.
ആഹ്
ഇഞ്ഞ് പൊർത്തു പോയി വർക്ക് ചെയ്യാനേ ഈ വീട്ടില്ക്ണ സുഖംമ്മക്ക്‌ കിട്ടുലല്ലോ എന്തായാലും.
ഉംഹ്
പൊർത്ത് പോയി വർക്കെയ്യുമ്പോ പെരിരി ന്ന സുഖം കിട്ടുല്ലല്ലോ
ഇരു ഇിരി ഞല്ലേ?
ഞാൻ ഡിഗ്രി കഴിഞ്ഞില്ല്യ
ഏഹ്
ഞാൻ ഡിഗ്രിക്ക് പോയിട്ടല്ലോള്ളൂ ഫുള്ളാക്കില്ലല്ലോ അപ്പോതിന് കല്ല്യാണം കഴിഞ്ഞേ പിന്നെ വയറ്റ്ൽ ഇണ്ടായി ഫുള്ളൊക്ക കംപ്ലീറ്റെയ്യാൻ കഴിഞ്ഞില്ല
പിന്നെ ഇവിടെ എങ്ങനെയിറ്റ് ഹോസ്പിറ്റല്ല്
ഞാ ഹോസ്പിറ്റ്ൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച്ണ് ഓൺലൈനായിട്ട്
ഏഹ്
ഉം അതീ ഈ പറഞ്ഞായിരിക്കും നഞമ്മൾ ഞാനിപ്പോങ്ങനെ നൈറ്റ്ണ്ടാവും അങ്ങനൊന്ന്പ്പോ വിചാരിച്ച് പഠിച്ചേല്ല
നൈറ്റിൻക്ക്‌ കഴിയൂല ഞാൻ പറയാ അത്പ്പ വെറുതെ പഠിച് പിന്നെന്ന് പറഞ്ഞാൽ അവിടെ ഹസ്ബെന്റിന്റെ അവിടൊക്കെ നല്ല സ്കോപ്പാ ഇനോട് മൂപ്പര് ന്നാ ഇയ്യ് ഇങ്ങട്ട് ട്ട് പോര്ന്നൊക്കെ പറിയിണ്ട്.
ഇന്ന അങ്ങനെ പോയിക്കൂടെ
അങ്ങനെ പോവാന ഇപ്പോം ഈ പറഞ്ഞ മാരിക്കന്നേയ് കുട്ടയാള എന്ത ചെയ്യ
കുട്ട്യാളി കൊണ്ടോണോ ഇണ്ടവിടെ സെറ്റിലാണോ കുട്ട്യാളെകൊണ്ടോയിട്ട്
റ്റാൾ നടക്കൂല അബുദാബിയൊക്കെയങ്കര എക്സ്പെൻസീവാാ
ഉം
അതാണ് പ്രശ്ണം അവിടയും കൊണ്ട് ആര്
ഇന്റൊങ്ങൾടെ മോന് ഇല്ലെ ഷെമി ഷെമി മോനൊക്കെ അവിടെണ്
ആഹ് ആ അവിടെ ഭയങ്കര എക്സ്പെൻസീവാ കുട്ട്യാളില്ലാത്തോൽക്ക് പ്രശ്നല്ല്യ
ഉം
തരണം കുട്ട്യാളെ പഠിപ്പും കാര്യൊന്ന നോക്കണ്ടല്ലോ നമ്മളചലവും കാര്യം മാത്രം നോക്കിയാ മതിയലോ
ആഹ്
കുട്ട്യാ ളുള്ളർക്കൊന്നും അത് നടക്കൂല
രണ്ടൊക്ക ജോലിയുമ്പോപ്രശ്ന ണ്ടാവില്ലല്ലോ
രണ്ട ക്ക് ജോലിയ യാലും അവിടെ ഭയങ്കര കുട്ട്യാളെ പഠിപ്പിക്കാന ഒരു കുട്ടിയൊക്കെ ആണെങ്കി ഞ മ്മ ക്ക് പിന്നെ മനേജൊക്കെ ചെയ്യാ അതന്നെപ്പ ഞാ പറഞ്ഞത് അല്ലെങ്കി ഇപ്പൊ രണ്ടാക്കും ഒരു നാലായിരംറുപ്യ സാലറി ഒക്കെ വേണം
ഉം
ഇന്നാ പിന്നെ പറ്റും രണ്ടാക്കും നാലായിരം രൂപ്യ സാലറി ഉണ്ടെങ്കി പിന്നെ ഇതുപോലെ ഇമ്മിപ്പ ഇവിടെള്ളല്ലേ അപ്പം ഓര ചലവും മാണ്ട നോക്ക ഞങ്ങള് ഒറ്റക്കല്ലല്ലോ അതൊക്കെണ് ഇഷു
മീശം
പിന്നെ എന്തൊക്കെന്നിട്ട് ഈ ചായടിച്ചോ
ആഹ് ചായയൊടിച്ചിന്നു ഇവിടെത്ന്നെ ഓട്ടോണ്ടാക്കിന് ഇനിക്കറസ്റ്റേനെ കൊണ്ട് ഉമ്മന്നെ എല്ലാ ഉണ്ടാക്കല്
ആഹ് ആഹ് അല്ലണ്ട് അണക്ക് റെസ്റ്റ് പറഞ്ഞന്
ആഹ് റസ്തേന്നു ഇൻജക്ഷനൊക്കെ ഏന് ഇൻഡക്ഷൻ വെക്കലെർന്ന് ആയ്ച്ചില ആയ്ച്ചില്
ഏ ബ്ലീഡിങ് ഇണ്ടായിനോ
ബ്ലീഡിങ് ആ ഇന്ക്ക് ണ്ടായി അളക്കാ പറ്റൂല തീരെ ങ്ങ ണ്ടായി പോണം ഇ ണ്ടായി പോയലുണ്ട് ഓഹ്
ആഹ് ആഹ് എന്താ എന്താ ഇത് കഴിഞ്ഞിട്ട് എവിടെയങ്കിലും ഏൽപ്പിച്ചക്ക അതോ
ഏൽപ്പിചാന് എൽപിച് ഒരു പെണ്ണിനെ ആക്കി ന്താറിയില്ല ഒരു പെണ്ണ് വരാൻ എന്താന്നറിയില്ല പെണ്ണിനെ ഏൽപ്പിചിന്
എങ്ങ ഏ ഞാ പറാഇപ്പൊ എന്താ പുറത്തു പോയിക്കാണ്ട് ങ്ങനെ കടക്ക നല്ലത് നല്ല ചികിത്സയാണ്
ഉം നിക്കന് ഒരള് വാണം ഇന്റെ മ്മാ ക്ക് ശ്വാസംമുട്ടൊക്ക
ആഹ് അതാണ് നിക്കാള ആള് വാണം ഇപ്പ ഈ പറഞ്ഞമാർക്ക്ന്നെ കുട്ട്യാളു ണ്ടാവുമ്പോളെയേ പിന്നെ കുട്ട്യാളെ സ്കൂളും മദ്രസും ക്കെ നോക്കും വാണം നിയിപ്പൊ നമ്മളഅങ്ങട്ട് പോയിട്ടാലും കുട്ട്യാളെപെര നോക്കാനും ആളുവേണം
വടെ അടുത്ത നിക്കുള്ള സ്ഥലങ്ങളൊക്കെ ഇണ്ട് ബ ബസ്സൊക്കെ അതിന്റെ മുമ്പുക്കൂടി തന്നെ പോകും നോക്കുണ്ട്
ആഹ് അങ്ങനെ നോക്കണ് നല്ലത് ഈ പറഞ്ഞ മാരിക്കന്നെ ഞമ്മക്കൊന്നും പണ്ടത്തെ ആൾക്കാര ആരോഗ്യം കാര്യോം ഇല്ല അപ്പൊ കാ ഒഴിച്ചലും കാര്യൊക്കെ കി
റക്റ്റ് പിന്നെ ഫുഡ് കുറവല്ല അവിടെെ ഫുഡ് കുറവല്ല ണ്ടാവുവ
എവിടെ അല്ല ഫുഡ് മീൻസ് എന്താ ഈ ഇറച്ചി മീനും അതൊന്നും ഉണ്ടാവൂലാ പക്ഷെ നല്ല ഭക്ഷണാവും
ആ നെയ്യും കാര്യങ്ങളൊന്നും ഉണ്ടാവൂല്ല
ആ നെയ്യും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് ഈ ഈ പറഞ്ഞമാരക്ക്ന്നെ ഈ നെയ്യും കാര്യം കൊറേ തിന്നിട്ടൊന്നും കാര്യല്ല നമ്മക്ക് ആ കുളിയാണ് മെയിൻ ആയിട്ടുള്ളത്. അല്ലാതെ കൊറെ തിന്നിട്ട് കാര്യല്ല, നമ്മടെ ശരീരം ങ്ങട്ട് താവാൻ വേണ്ടിട്ട്. ആ കുളിയാണ് മെയിൻ ആയിട്ട്.
ഉം
പിന്നെ വീട്ട് വന്നിട്ട് തിന്നാലോ നമുക്ക്
ആ എന്തൊക്കെ കൊണ്ടോവാ പ്പം ഗ്യാസ് ഗ്യാസ് മാത്രം കൊണ്ടായാതില്ലേ അടുപ്പൊക്കെ അവിന്ന് കിട്ടും ന്നറ്ഞ്ഞി
ആഹ് ആഹ് ആഹ്
ആ ഫുഡ് നമുക്കങ്ങ് ഉണ്ടാക്കും ചെയ്യാം
ആ ഇപ്പൊ എന്റെ വേറൊരു ഫ്രണ്ട് ഇപ്പ അവിടെ പോയി നിക്ക്ണ്ടേ
ഉം പിന്നെ എന്തൊക്കെയ ഇപ്പ എല്ലാരും അങ്ങനത്തന്നെ നിക്ക്ണത് കേക്കണില്ലാ തിന്ന് കഴിഞ്ഞോ
ഉണ്ടാവൂലാ
ഹലോ
ഹലോ ആ കേക്ക്ണ്ട് ഇന്റെ ഇവിടെ റേഞ്ച് ഭയങ്കര കുറവാ ഇടക്കിടക്ക് പോയോണ്ട് നിക്കും എന്താ ഞാൻ ഇപ്പോം സിംമ് രണ്ട് മൂന്നാലട്ടം മാറ്റി നോക്കി ഞാൻ ഇപ്പോൾ ഈ ഐ ഫോൺ ഉപയോഗിക്കല് തുടങ്ങിയാരേ ഈ ഐഫോൺ എല്ലോട്‌ത്തും എല്ലാ സിമ്മിനും നല്ല റേഞ്ച് ഉണ്ടാവുല
ആ, ആ
ഐഫോൺ ആണെന്ന് പേര് ന്നെ ഉള്ളു. ഒരു സുഖുല്ല അപ്പൊ ഞാൻ അയ്ന്ന് വൈഫൈ വലിച്ചിട്ട് സംസാരിക്കല്ലേ
അപ്പൊ പിന്നെ അയിലെ റേഞ്ച് പോകുമ്പോ ഇതിലും പോവാണ്.
പിന്നെ ക്ലീനിംഗ് ലാകും ലേ
ഏ
വേറ ഏ ക്ലീനിംങ് കഴിഞ്ഞോ ചോദിക്കാ
ഇല്ല കഴിഞ്ഞിട്ടില്ല തുടങ്ങിയിട്ടുള്ളൂ
ഉം, മോള് എത്രയിലാണ്, മോളത്ര എത്തിണെ?
ഓളിപ്പ രണ്ടാം ക്ലാസ്സില്
ഉം ചെറിയോ ചെറുതോ
ചെറ്ത് എൽ കെ ജി
ആ
ഉം
ന്നാ ശെരി
എന്നാ ആയിക്കോട്ടെ ആഹ്.